ഹലോ കേൾക്കാവൊ?
ആഹ കേക്കാം കേക്കാം നല്ല ക്ലാരിറ്റിയുണ്ടല്ലോ?
ആഹ് എനിക്കിങ്ങോട്ട് സൗണ്ട് കൊറവാണല്ലോ?
ആണോ ഞാൻ ഫോൺ അടുത്ത് പിടിച്ചേക്കുകയാണല്ലോ
ആഹ് ഞാ ഇച്ചിരി മുന്നേ വിളിച്ചു എടുക്കുന്നില്ലായിരുന്നോ
അഹ് വേറൊരു കോളിലായിരുന്നു
അതെ ആഹ് ആ്ഹ് എന്ണ്ട് വിശ ശേഷം
വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഹോംവർക്ക് കക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു
അതെ ആഹാ എത്രെ മക്കള്?
മൂന്നു പേര്
ആഹ് ആഹ് ഏഹ് കുഞ്ഞുങ്ങള കാണതോ
സ്കൂളി പോവ്ന്ന മക്കെളാ
അതെ എത്രയിലൊക്കെ
ആറാം ക്ലാസ്സ്, നാലാം ക്ലാസ്സ്, രണ്ടാം ക്ലാസ്,
ആഹ ആഹ ആണോ? പെണ്ണോ?
മൂത്തത് മൂന് ഇളയത് രണ്ട് മൂള്
ആ ആ ആ ഉണ്ട് ഉണ്ട് അ ഒരാള് രണ്ടില് ഒരാളെ പ്രികെ ജിയില് ചേർത്ത്
ഇംഗ്ലീഷ് മീഡിയം ആണോ അതോ
ആ സി ബി എസ് സി ആണ്
ആഹാ അപ്പൊ സ്കൂൾ ഫീസൊക്കെ ഒരുപാടാണോ അവിടെ
ആ ഫീസ് ആ ഉണ്ട് ടെമ് നന്നായിട്ടുണ്ട്
ആ ആ അപ്പം ഈ സ്കൂള് തുറപ്പിന് നല്ല
ആ നല്ല ചെലവായിരുന്നു സ്കൂൾ തുറപ്പിന്
ഉം
ചെറിയ ആൾ ക്കി തവണ അഡ്മിഷൻ എടുക്കാനുണ്ടായിരുന്നു പ്രികെ ജി ആയതുകൊണ്ട്
ആ പിന്നെ പണ്ടുള്ളവര് സ്കൂളിൽ പോയത് കണക്ക് പണ്ടുള്ളവർ സ്കൂളിൽ പോയത് കണക്ക് പഴയ
ആ എല്ലാവർഷവും എല്ലാർക്കും പുതിയത് വേണല്ലോ
കൂടാതെ യൂണിഫോമ് സോക്ക് സ്
ആ
ഏ സ്കൂള് തൊറപ്പിന് സ്കൂ ആ അതെ സ്കൂള് തൊറപ്പിന് പ്രത്യേക ഒരു ഓ പിന്നെ എമൗണ്ട് മാറ്റി വെക്കണം നമ്മളല്ല്യയോ
ആഹ് അതെ അതെ അതെ
പിന്നെ
ഒരാ ക്ക് തന്നെയാവും പത്തിരുപത്തഞ്ച് രൂപ
ഓ ഓ ട്യൂഷനൊക്കെ പോവുന്നുണ്ടോ മക്കള്
ഇല്ലാ ട്യൂഷന് വിടുന്നില്ല
ആ ആ ഞാനും ഇതുവരെ എന്റെ കുട്ട്യളെ ട്യൂഷനൊന്നും വിട്ടിട്ടില്ല. നമ്മക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ കുഞ്ഞു മക്കളല്ലേ
ആ ആ ആ ആ എന്ത് എന്തോരംപഠിച്ചതാ
എ എ പിന്നെ നേ നേഴ്സിങ്ങിന് പോയി പക്ഷേ കംപ്ലീറ്റെയ്യാൻ പറ്റിയില്ല
അതെന്തെ കല്യാണായോ
ഓ അതെ
ആ ആ ആ
ആ ആ അതുകൊണ്ടിപ്പം കുഞ്ഞുങ്ങളെ കാര്യം നോക്കി വീട്ടിലിരിക്കുക പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വരുമാനമില്ല
ആ ആ ഹസ്ബൻറ് അതെ ആ ആ ഓ ഇപ്പൊ ഇവിടെ ഉമ്മേം ഉപ്പ ക്കെ ഇണ്ടാ?
ആ ഉ ഉപ്പ മരിച്ചുപോയി ഹസ്ബന്റിന്റെ വാപ്പ മരിച്ചു പോയി ഉമ്മ ഉണ്ട്
ആ ആ ആ
പിന്നെ അവിടെ വെയിലോ ചൂ മഴയോ?
ഇവിടെ കൊറച്ചു ദിവസമായിട്ട് ഇപ്പ വെയിലാ ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴ പെയ്തു ഇപ്പൊ കുഴ്
ഓ ഓ ഉം പിന്നെ കാലാവസ്ഥയൊക്കെ അപ്പൊ ചൂട് ആ ഫുഡ് ആ അത് നമ്മള എന്നും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ
വൈകുന്നേരം ചോറണോ അദേം വേറെ എന്തെങ്കിലും
ആ പ്രത്യേകിച്ച് നമുക്ക്ങ്ങനെ രാത്രി ചപ്പാത്തിയ ഒന്നുഇല്ല ചോറ് തന്നെ ഉച്ചക്കിലത്തെ ആഹാരം എന്താണോ അത് തന്നെ
ആ ആഹ് ഞങ്ങളടെ എവിടെ അങ്ങനെ തന്നെയാ
ടയിന്നൊക്കെ കുഴിമന്തിയോ പിന്നെ എന്താ പറയാ മറ്റേ ഷാ എന്തുവാ കബാബോ ശവായിയോ എന്തെങ്കിലുഒക്കെ മേടിക്കും
ആഹ് ആ
ഉം ഉം
ഇവിടെയും അങ്ങനെ ഇടയ്ക്ക് ആഴ്‌ ച്ചല ഒരു ദിവസം കുഴിമന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും
ആ പിന്നെ മക്കള് ബേ ക്കറിയൊക്കെ ഒരുപാട് കഴിക്കുന്ന മക്കളാണോ
അത് കണ്ടാ പിന്നെ അത് മതിലോ മക്കക്ക് അതുകൊണ്ട് നമ്മള് പരമാവധി അങ്ങെ കാണിക്കും ക്കാറില്ല പിന്നെ എന്നാ ചെറിയ ആൾക്ക് സ്കൂളില് സ്നാക്സ് കൊടുത്ത വരത് ബേക്കറി ഐറ്റംസ് അലൗഡ് അല്ല അവിടെ
ഓ ഓ അത് നല്ല കാര്യാണ്
ആ അവിടെ ഒന്നെങ്കി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റേ നട്ട്സ്
ഉ നമ്മുടെ സ്കൂളിലും നമ്മുടെ സ്കൂളിലും പറയും സ്നാക്‌സായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കൊടുത്ത് വിടാവു ഒരു പഴവോ ഒരു പേരക്കയുടെ പീസ് ആണെങ്കിലും മതി അതേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാവോ ഈ ബേക് ക്റി എല്ലാം കൂടെ കൊടുത്ത് വിടുമ്പോൾ അത് തിന്നിട്ട് പിന്നെ കുറച്ച് സമയെ ഉള്ളൂ ഉച്ചയൂണിന്
ആഹ് ആഹ്
കുഞ്ഞുങ്ങൾ ഫുഡ്ഡ് കഴിക്കത്തില്ല
ആഹ്
ആഹ് പറയും പക്ഷെ പേരൻറ്സ് കുഞ്ഞുങ്ങളുടെ നിർബന്ധം കാരണം കൊടുത്തു വിടും
ആഹ് പിന്നെ എന്നാ കുക്കുമ്പറൊക്കെ കൊടുത്ത് വിട്ടാ ഇഷ്ടവാ
മ് ഞാൻ ഇടക്ക് കുഞ്ഞുങ്ങൾക്ക് ഇലയപ്പം പിന്നെ അങ്ങനത്തെയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതുണ്ടല്ലോ കിണ്ണത്തപ്പം പോലത്തെ ഒക്കെ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒരു തേനൊക്കെ ഒഴിച്ച്
ആഹ് അപ്പൊ കുഴപ്പമില്ല ഇഷ്ടപ്പെടൂലോ പിള്ളേർക്ക് മധുരം പിന്നെ ഫുഡ് കഴി കിക്കാനായോ നിങ്ങടെ അവിടെ
ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് വിശക്കുമ്പം കഴിക്കും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് ഫുഡ് കൊടുത്തിട്ടും കിടക്കും അല്ലാതെ ഇന്നൊരു സമയം ഒന്നുമില്ല ജോലി ഇടയ്ക്കൊക്കെ എപ്പം കഴിക്കണമെന്ന് തോന്നോ അപ് അപ്പ കഴിക്കും
ആഹ് ഹാ ഞങ്ങളിവിടെ ഏഴ് ഴ് മണി ഏഴര ആവുമ്പോൾ കഴിക്കും
രാത്രി എപ്പൊ കിടന്ന് ഉറങ്ങും
ആ രാത്രി താമസിച്ചേ കിടകുവൊള്ളൂ പക്ഷെ ഫു ഡ് നേരത്തെ കഴിക്കും ഞാനും മക്ക മക്കളുട്ടോ
മ് ഹസ്ബൻഡ് കൂടെ നാട്ടിലുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് നാട്ടിലുണ്ട് ഹസ്ബൻഡ് വരുമ്പോ പത്ത് പത്തര പതിനൊന്നൊക്കെ ക്കെയാവും
വാപ്പമാര് നാട്ടിലുള്ള മക്കള് ഉറങ്ങാൻ താമസിക്കും അവര് വാപ്പ കൊണ്ട് ണ്ടു വരുന്ന പലഹാരോ എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കിടക്കാൻ താമസിക്കും വാപ്പാടെ കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിട്ട്
ആഹ് പിള്ളേര് എട്ട് എട്ടരയാകുമ്പ ഉറങ്ങും
ആണോ
ആഹ് അവര് സ്കൂളിൽ പോകാൻ രാവിലെ എഴുന്നേക്കാനുള്ളത് കൊണ്ട് ഉച്ചക്ക് ഉറക് ക്ക വില്ലല്ലോ കുഞ്ഞതിനാണെങ്കിലും ഉച്ചക്ക് ഉറക്കുമില്ലല്ലോ ഇപ്പം നേരത്തെ ഇപ്പ ദേ എന്നോട് ഒറങ്ങ് ഒറക്കം വരുവ ഒറക്കം വരുവാന്ന് പറയുന്നു
പിന്നെ കിടന്ന് കഴിഞ്ഞാ പിന്നെ രാത് ത്രി എഴുന്നേക്കത്തുവൊന്നുമില്ല
ഇല്ല ചെറിയ ആള് എടക്ക് എഴുന്നേക്കും വെള്ളം കുടിക്കാനായിട്ട്
ഓ ഓ അപ്പം വെള്ളം കുടിച്ചിട്ടങ്ങ് കിടക്കുവോ അതോ പിന്നെ മൂത്രം ഒഴിപ്പിക്കയൊക്കെ ചെയ്യുവോ
ആഹ് അപ്പം ഇളയാളും മൂത്രം ഒഴിക്കും സ്നഗ്ഗി വെച്ച് കൊടുക്കും ഞാന് രാത്രി ഇടക്ക് എഴുന്നേപ്പിക്കുമ്പോ ഭയങ്കര ദേഷ്യം
ആഹ് വാഷ്റൂമിൽ പോകുന്നത്
ആഹ്
ആഹ് പാമ്പേഴ്സ് വെക്കുന്നതാ എളുപ്പം
ആഹ് പാമ്പേഴ്സ് വെച്ച് കൊടുക്കും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് വട്ടൊക്കെ മൂ ത്രം ഒഴിക്കും കിടന്ന്
ആഹ് ആഹ് പിന്നെ
പിന്നെ വേറെന്താണ് എന്താണ് കറിയൊക്കെ ഇണ്ടാക്കിയത്
ഞങ്ങൾക്ക് ഒരിച്ചിരി മീൻ കി ട്ടി മീൻ കിട്ടീന്ന് പറഞ്ഞാല് ഉം എപ്പോഴും ഏ ഇറച്ചിയും ചിക്കനും ഒക്കെ ആയിരിക്കും അപ്പൊ ഇച്ചിരി കുച്ചു മീൻ കിട്ടി നെത്തോലി നെത്തോലി അറിയോ ഹഹ
ആഹ ആഹ പ നല്ല മീൻ കിട്ടാൻ പാടിപ്പം ഭയങ്കര വിലയു മീനിന്
കേട്ടില്ലല്ലോ
ആഹ ഇപ്പൊ എന്താ റോളിങ് എന്താ നടക്കുന്ന കൊണ്ട് മീൻ കിട്ടാൻ പാടാണല്ലോ
ആഹ
നിങ്ങള് എന്നും മീൻ വാങ്ങിക്കുന്നവരാണോ അതോ വെജിറ്റബിളും കൂടെ
മീൻ വേണ്ട പക്ഷെ ഇപ്പം മീൻ കിട്ടാ പാട ഇന്നലെ മീൻ മേടിക്കാൻ പോയിട്ട് നല്ലത്തില്ല പറഞ്ഞു എന്നിട്ട് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്ന്
മ് മ്
ചിക്കൻ ഉണ്ടെങ്കി മക്കൾക്ക് സ്കൂളിൽ പൊരിച്ചു കൊടുക്കാനാണെങ്കിലും എളുപ്പം ഇണ്ട്
ആണോ സ്കൂളിൽ മീന ഇറച്ചിയൊക്കെ കൊടുത്തു വിടുവോ മുട്ടയൊക്കെ
മുട്ട കൊടുക്കില്ല ഞാന് മുട്ടക്കൊ ഒരുലുബാംണല്ലോ ഇറച്ചി ചിക്കൻ പൊരിച്ച് കൊടുത്ത് വിടും പൊരിച്ച കൊടുത്തു വിടും
ഞാൻ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് മീൻ ഇറച്ചി മുട്ട ഇതൊന്നും ആവശ്യ പോലെ വീട്ടിലിരുന്ന് കഴിച്ചോ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുന്ന എന്തിനാന്ന് എന്ന് വെച്ച് ച്ച് കറികൾ പിന്നെ തോരൻ തീര അങ്ങനെതെ ഒക്കെ കൊടുത്ത വിടുള്ളൂ സ്കൂളില അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കൊടുത്തു വിടത്തില്ല ഓ ശരി
കോള് കട്ടായില്ലല്ലോ